വേറെന്തൊക്കെ വിശേഷം കേൾക്കണില്ലേ?
ആഹ് കേക്ക്ണ്ട് വേറെന്നിട്ട് എന്തൊക്കെയാണ്
വേറെന്താ ങ്ങള് എങ്ങനെയാണ് കടല കറി വെക്കുന്നെ?
ഞാന് പിന്നെ ഉള്ളി തക്കാളി അതേപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ മുറിച്ചിട്ടിട്ട്, ആഹ് ഇല്ല ഇഞ്ചി വെളുത്തുള്ളി ചതക്കും ചതച്ചിടും ആഹ് പിന്നെ ഏഹ് ചിക്കൻ മസാലണ്ടെങ്കില് അതും മഞ്ഞ പൊടി കൊർച്ച് മല്ലിപ്പൊടി നാളെ പുട്ട് അല്ല ല്ല പുട്ട്കടല്ല ആഹ് ഞാന്പ്പോ പുട്ടിന് പുട്ടുകടലേണ് ണ്ടാക്കിയത് പിന്നെ അതില് ഏഹ് ആഹ് ഏഹ് തേങ്ങ വറ്ത്തത് വെന്തേന്റെഷം തേങ്ങ വറ്ത്തൊയ്ക്കും അല്ലെങ്കി പിന്നെ ഞാന് ദോശ അങ്ങനെക്കെണ്ടാക്കാണെങ്കില് അരി അരച്ച്ട്ട്ള്ള ദോശ ണ്ടാക്കാണെങ്കില് പിന്നെ തേങ്ങർക്കൂല അങ്ങനെ കട്കും കറിവേപ്പിന്റെലെക്കെട്ട്ട്ട് ഒന്ന് വറവെയ്യും ആഹ് പുട്ടിനാവുമ്പോ പിന്നെ ആഹ് പുട്ടിനാവുമ്പം പിന്നെ
ആഹ് ഒന്ന് ആഹ് തൂ അതെന്നെ കട്ക് പൊട്ടിച്ചിട്ട്.
ആഹ് അയ്‌ല് ഏഹ് ഉള്ളിട്ട്ട്ട്.
ആഹ് ഉള്ളിടൂല.
ആഹ്
ഉള്ളി ഇബടെക്കെ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ടാ പക്ഷെ ഞാന് കട്കും കറിവേപ്പിന്റെലിട്ട്ട്ടങ്ങട്ട് ആഹ് അങ്ങനെ ചെയ്യും ഈ ഭാത്തൊക്കെ അങ്ങനെ ചെ ചെറിയുള്ള്യന്നെണ് എല്ലാ തിലും ഉം അവടെ ആണ് ആഹ് അതെല്ലേ ആഹ് ഇൻക്ക് ചെറിയുള്ളി മുർച്ച്ടാൻ ഭയങ്കര മടിയാണ്. ഹ. നല്ല അത് നല്ല ടാസ്ക്കാണ് ചെറ്തും കൂടാണെങ്കി പിന്നെ പറയണ്ട. ഉം അത് കാരണം ഞാൻ കട്കും ആ വേ ഷ് അത് നമ്മളെന്തെയ്യും വെൽത് നോക്കീട്ടാദ്യം പെറ്ക്കി ണ്ടാക്കും പിന്നെത്
പിന്നെ ലാസ്റ്റ്ക്ക് ഒക്കെ ചെറ്തായി പോവും. ഉം
അപ്പോ പിന്നെ അതെട്ക്കാൻ ഭയങ്കര മ
ആഹ് നമ്മള് ഈ ഷോ പ്പ്ന്ന് ഒക്കെ വാങ്ങിക്കാണെങ്കിലെ നല്ല വെല്ല്യുള്ള്യെന്നായിരിക്കുട്ടോ.
ആഹ് കിട്ടും അതെ
ആഹ് കിട്ടും എന്താ ഈ എഹ് സൂപ്പർ മാർക്കറ്റ് പോല്ള്ള. അവ്ട്ന്നൊക്കെ വാങ്ങിക്കാണെങ്കില് ഈ വണ്ടിക്കാരട് ത്ത്ന്ന് വാങ്ങിക്കുമ്പളാണ്.
ആഹ് ചെറിയുള്ളിലെ പിന്നെ അമ്മള് സൂപ്പർക്കറ്റ് ന്നൊക്കെ നമക്ക് തെരഞ്ഞിട്ടട് ക്ക വെല്ത് നോക്കിയെട്ക്കാ ആഹ് ഇപ്പൊ ഞാൻ കടേല്ങ്ങനെ കട വാങ്ങാൻ പോയിട്ട്ണ്ടെങ്കിലൊക്കെ തെര
നോക്കിട്ക്കൂല്ലേ ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ.